ഹലോ നമസ്കാരം
ഹായ് നമസ്കാരം
ഉം എന്താ വിശേഷം
എന്താണ് സുഖായിട്ട് പോകുന്നു എന്താണ് കേൾക്കുന്നുണ്ടോ
ആഹ് കൊറച്ചുകൂടി സൗണ്ടില് ആ കേ ണ്ട് സ സൗണ്ട് കൊറച്ചുവേണം
കോ കൊറവല്ല ഒരു ക്ലിയർങ്ങട് കിട്ടാൻ ആ ഇപ്പണ്ട്
ആ ഓക്കേ അല്ലേ? എന്താണ് സൊഖായിട്ട് പോകുന്നു എന്താണ് അവിടുത്തൊക്കെ വിശേഷം
ഇവിടെ സുഖയിട്ട് പോകുണൂ കൊഴപ്പൊന്നൂല്ല എന്താ പണിയൊക്കെ കഴിഞ്ഞോ?
പണി കഴിഞ്ഞൊണ്ടിരിക്കുന്നു
ചോറൊക്ക ആയോ
ആ ചോറായി ങ്ങളവിടെ മീനിപ്പ വരുള്ളു നേരം വൈകിയ വര
ഇപ്പൊ മീനൊക്കെ ഇണ്ടോ
ആ മീന് വരണണ്ട് മീൻ വരില്ലെന്ന് ട്രോളിംഗ്ക്കെയാണ് എന്താ അറിഞ്ഞിട്ടാ പഴയ സ്റ്റോക്കൊക്കെ വരിയാണോ എന്താ അറിയില്ല
പീ ന്നൊന്ന് രസല്ലല്ലോ?
ഉ അത് അതെ ന്നായിരിക്കും ചിലപ്പം പയതും കുറേ കെമിക്കലൊക്കെ ചേർത്തിട്ടുള്ളതായിട്ടായിരിക്കും-
ഉം ഉം ചിക്കനൊന്നും പറ്റാത്തോക്ക് പിന്നെ വേറെ എന്തുണ്ടാവൂലേ
ഉം
ഉം ചിക്കനൊന്നും പറ്റൂല്ല മീൻ മാത്രേ പറ്റുള്ളു അപ്പൊ പിന്നെ ഓർക്കെന്തെങ്കിലും ഒന്നു കഴിക്കണ്ടേ
ഉം മീനൊരസുല്ല വാണ്ഉണക്ക മീന്റെ അതിര് രസല്ല പിന്നെ ചെറിയ ചെറിയ മീനുകളളൊള്ളൂ വല്ലോ നല്ല നല്ല മീനോ ഉം ലാവോമേ രസല്ലാര ഉണങ്ങിയ ഉണക്കമീൻ തിന്നാതി ത്യാ
അ പിന്നെ ഇപ്പ വരുള്ളൂ ഭർത്ത പപ്പടമുള്ളം കിട്ടീനെ പ്പത് നന്നാക്കണം വെക്കണം എന്നൊള്ളക്കെ നമ്മക്ക് മീൻ മാത്രമേ പറ്റുള്ളൂ ഇറച്ചിയൊന്നും അല്ല എറച്ചി പറ്റും എറച്ചി പിന്നെ ഇപ്പ എന്നും കിട്ടൂലല്ലോ
ആ
മീനാകുമ്പോളല്ലേ പിന്നെ നമ്മക്ക് എപ്പഴേങ്കിലൊക്കെ കോയി കൂട്ടൂല കോഴി നമ്മക്കിഷ്ടല്ല
ആ
കോയിപ്പഎന്നോ പണ്ടൊരുസം കോയി ഇങ്ങനെ വേവിക്കാത്ത മാതിരി തോന്നി ഒരിസം ഏടുന്നോ ഒരു പരിപാടിക്ക് പോയപ്പം ബിരിയാണി കഴിച്ചപ്പം
ആ
അയില് വേവിക്കാത്ത ഇറച്ചി മാതിരി കടിച്ചിട്ട് പറ്റാത്തെ ഒരു പച്ചക്കോഴി മാതിരി തോന്നി അപ്പൊ അയിൻ്റെ ശേഷം പിന്നെ ആ ബിരിയാണിയണ്ട് ബിരിയാണി എന്നല്ല കോയികൊണ്ട്
ഉം
കോയിന വെറുത്തു പോയി പിന്നെ കോയി തിന്നിട്ടെന്നെല്ലേ ഇത്രേയും കാലായിട്ട് ചിക്കൻ കഴിക്കില്ല
നൊന്നും തിന്നൂല
ഉം എങ്ങനുണ്ടാക്കിയാലും കഴിക്കൂല
ഉം
ചിക്ക കാണുമ്പോത്തിനന്ന ആ ഒരു ചിന്തയും തോന്നുണ്ട് എപ്പളും ചിക്കൻ പറ്റൂല വേറെന്താലും കുഴപ്പമില്ല എറച്ചി മീനക്കൊ അപ്പൊ മീം ഇപ്പൊ വന്നേ അതങ്ങനെ റെഡിയാക്കണേ പണിയിലായിരുന്നു
ഒപ്പേരിയൊക്കെ ഇണ്ടാക്കേണ്ടോ
ആ ഉപ്പേരിയൊക്കെ ആയി ഉപ്പേരി വഴുതന ഉപ്പേരി ഉണ്ട് ചെറുപയറ് കറി ഉണ്ട് മീന് പിന്നെ വയസായതല്ലോ അപ്പം പൊരിച്ചേണ്ടാവും തിന്നാൻ പറ്റൂല അപ്പം മീനൊന്ന് കറിയാക്കീണ്ട്
ആ ആ
ആ കറിയാക്കി വെക്ക മൊളക് പറ്റൂല മൊളക് എരു ആണ് അതൊന്നും പറ്റൂല മൊളകില്ലാതങ്ങനെ
ആ
ഇന്ന് ഇണ്ടാക്കി ഉം കുരുമുളകും പറ്റ എരു പറ്റ് ലാ
ആ
അപ്പ അങ്ങനെ
പിന്നെ അവർക്ക് വാണ്ടിയ കോലത്തി ഉണ്ടാക്കണല്ലോല്ലേ
വയസായാൽ പിന്നെ ഓലെ വെ ഷമിപ്പിക്കാനും പറ്റൂല്ല
ഞ്ഞിയൊക്കെ കുടിക്കോ
ആ കഞ്ഞിയോക്കെ കുടിക്കും കഞ്ഞിയെടു കഞ്ഞിയ ഒന്ന് ജ്യൂസ് അട്ച്ചാണ്ട് കൊടുക്കും പിന്നെ ഇതെന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഉപ്പേരി ഉണ്ടാക്കി കൊടുക്കും പിന്നെന്താ ചിക്കനൊന്നും പറ്റാഞ്ഞാൽ പിന്നെ ഒന്നും പറ്റാത്തൊരു വേറൊന്നും ഒരു കൂട്ട കിട്ടാനും ഉണ്ടാവില്ലല്ലോ എളുപ്പം നമുക്ക് കിട്ടണാണല്ലോ ഇപ്പം ചിക്കൻ
ആഹ അത് പിന്നെ പലേ കോൽ ത്തില് ഇണ്ടാക്കാ കറിയക്കാ പൊരിക്കാ ബിരിയാണി ആക്കിട്ടോ വരട്ടിയോ അങ്ങനെ എന്തെങ്കിലുംക്കെ കഴിക്കാലോ
മീനാകുമ്പോ ഇപ്പം കിട്ടാത്ത ത്തൊരു ടൈമും കൂടിം ആവുമ്പോ എന്നാലും എന്തെങ്കിലൊക്കെ തിന്ന വേറെ എന്താണ്
മഴയുണ്ടോ അവിടെ
ഇല്ല ഇന്ന് മഴ ഇല്ല ആ
ഇല്ല ഇവിടിം മഴയില്ല വെയിലന്നെ എന്ന മഴ പെയ്തീല്ല
ആ
മഴ പോയിട്ട് ഇവിടെ ഇന്നല രാത്രിയല്ല മഴയ്തീനി
ഇങ്ങട്ടൊന്നും പെയ്തിട്ടില്ല മഴ പെയ്താലും മഴന്റെ സീസണില് മഴ കിട്ടാഞ്ഞാല് വെയിലൊക്കെർഞ്ഞാ നല്ല വെയിലാണല്ലോ